ഹലോ ആഹ് കേ കേക്കാ കേക്കാ ഈ റെയ്ഞ്ച്ന് ആഹ് സുഖായിട്ടിരിക്കുന്നു.
ആരാ വിളിക്കുന്നെ?.
ഞൻ മോനെ മോൻ ബഹളം വക്കന്ന്.
ആഹ് എന്ത് വല്ല ആഹാരത്തിന് വല്ല ആണോ.
നു ഹോം വർക്ക് ചെയ്യാനുണ്ട്.
അയ്യോ അപ്പൊ അത് കഴിഞ്ഞിട്ട് വിളിച്ചാ മതിയായിരുന്നല്ലേ?.
അല്ല അത് കൊഴപ്പല്ല. ഇനിയിപ്പ ചെയ്യാ പോയ കഴിഞ്ഞാ പന്ത്രണ്ട് മണി വരെ അതും കൊണ്ടിരിക്കും. ആ പിന്നെ
ഞാനു അത് ഓർമ്മിച്ചില്ല. വിളിക്കാമോന്ന് ചോദച്ചോണ്ട പിന്നെ വിളിച്ചത്. അലെ ഇപ്പൊ പിള്ളേരൊക്കെ പഠിപ്പിക്കാവുള്ള സമയങ്ങളല്ലേ?.
അതെ അതെ അതെ
ആഹ് ഞാന് രണ്ടുപേരെ വിളിച്ചപ്പോഴും അവര് പറഞ്ഞ് ഒമ്പത് മണി ണി കയിഞ്ഞിട്ട് വിളിക്കാന്നറഞ്ഞു ഇപ്പൊ പഠിപ്പി പഠിപ്പിക്കാള്ളതാണാണ്ടാണ് വിളി ക്കത്തെ ന്നൊക്കെ പറഞ്ഞു.
അല്ല ഇത് പഠിക്കൻ ഇരുന്ന് കഴിഞ്ഞാല് ഏഹ് പെട്ടെന്ന് എഴുതത്തില്ല.
ആഹ് കൊയിക്കു കൊച്ചല്ലേ കൊച്ചല്ലേ അപ്പൊ പിന്നെ അവര് ആഹ് വലു വല്യതാണെങ്കി നമുക്ക് പിന്നെ മനസ്സിലാക്കി കൊടുക്കാ ഉം കല കളിച്ചോണ്ട് നടക്കണതല്ലേ?.
ഉം ഉം
ആഹ് പിന്നെ അവന് ആഹാരൊക്കെ കൊടുത്തോ?.
വന്നിട്ട് കഴിച്ചു. സ്കൂളിന്ന് വന്നിട്ട് ദോശ കഴിച്ചു.
അ ആഹ്
പ്പം ഹോംവർക്കൊകെ ചെയ്ത് കഴിയുമ്പോഴ്ത്തെന് അടുത്ത രാത്രി ആഹാരം കഴിക്കാനുള്ള സമയാവും
ആഹ്
ആഹ് ആഹ് ചോറ് തന്നെ കഴിച്ചോളൂ ഉം അതിന് അതിനും രണ്ട് ണ്ട് മണിക്കൂർ വേണം
ആണോ ആഹ് കൊണ്ട് നടന്ന് കൊടുക്കാല്ലേ
ആഹ് അന്നേരം പിന്ന പിന്നെ വിളീന്ന് പറഞ്ഞാ പന്ത്രണ്ട് മണിയാവും
ആഹ് ഉറങ്ങുമ്പോഴാ
അഹ് ആഹ് അത് ആഹ് പന്ത്രണ്ട് മണിയാവും
അതുവരെ അവിടെ ഇരിക്കോ
അത് വരെ അവടെ കുത്തിയിരിക്കും പന്ത്രണ്ട് മണിയായാല് നമ്മൾ ലൈറ്റെല്ലാം ഓഫീയ്യണം
ആഹ് ശരി എത്ര കിട്ടു അവന് രാവിലെ എണീക്കും സ്കൂളി പോവാൻ ടൈമാവും പിന്ന
അതെ അതെ രാവിലെ എണീക്കാ ഭയങ്കര ബുദ്ധിമു
പിന്ന പന്ത്രണ്ട് മണി കഴ്ഞ്ഞ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ഏഴട്ട് മണിക്കൂറല്ലെ ഉള്ളു പിന്ന അവന്റെ പുറകെ ഓടി നടന്ന് ആഹാരം കൊടുത്ത് കുളി പ്പിച്ച് തുണിയിട്ട് അപ്പ പിന്നെ അവനു അവടെ തന്നിരിന്ന് ഒറങ്ങു
അവടെ ബസ്സി കെടന്ന ഒറങ്ങും ബസ്സി കെടന്ന് ഒറങ്ങും
ആഹ് ആഹ് ആഹ് അവനാണ് ചോദിക്ക്ന്ന്
അതെ അതെ ഉം ഉം ഉം ട്ടീച്ചിങ്ങൊക്കെ ഉണ്ടൊ തയ്ക്യൊ
ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഏഹ് മിഷൻ മിഷന്ണ്ട് പക്ഷെ പൊറത്തൊന്നും തയ് തയ്ക്കൂല എനിക്കുള്ള എന്തെങ്കിലും ചെറിയത് ഉം അല്ലാതൊന്നും തയ്ക്കൂല
പഠ്ജട്ടില്ലെ
കൊറച്ച് ചുരിദാറ് വരെ ഓഹ് തയ് തയ് ആഹ് തയ്ക്കാ പഠിപ്പിച്ച് തന്ന് ബ്ലൗസിന്റത് എത്തിയപ്പൊ അവർക്ക് ആഹ് കട ഒഴിയണൊന്ന് പറഞ്ഞോണ്ട് ഓണർ വന്ന് പറഞ്ഞപ്പൊ പിന്നെ അവരെല്ലാം വാരി പെർക്കി എങ്ങോട്ടോ പോയി അതു കൊണ്ട് പഠിച്ചില്ല
ആഹ്
പിന്നെ മൊബൈലിലൊക്ക നോക്ക്ന്ന ഇഞിപ്പ ഒഴിവ്ള്ള ദിവസങ്ങൾലെ പറ്റു ഉം മൊബൈൽല് കാണിക്ക്ന്ന ഏശിന് ജോലി ആഹ് ജോലി തീർന്ന്ട്ട് അതൊന്ന് നോക്കാന്ന് വിചാരിച് ഉം വീട്ടും ബ്ലൗസ് വെച്ചാലും പൈസ കിട്ടും ഇല്ലേ വേറെ ആഹ് തയ്യല് നല്ലതായിര്ന്നു നമ്മക്ക് തന്നെ തയ്യല് കിട്ടും
ഇച്ചും കിട്ടു ഉം
കേൾക്ണുണ്ടൊ ജോലി എന്ന് പറ്ഞ്ഞു ഇതിത്തെ പിന്നെ ഇതില് തന്നെ ഇര്ന്ന നടു വേദന എട്ക്കും എട്ക്കും
ആഹ് നാ ബാഗ്
ആഹ് ആഹ് അതുകൊണ്ട് പിന്ന നമ്മളാ അത്യാവശ്യം തച്ചാ മതിയല്ലൊ
വെച്ച മതി ആഹ്
അവടെന്ത മോള് തയ്ക്കൊ
ആഹ് ഞ എന്ന അത് മാത്രം മുന്നേ മുന്നേത തയ്ക്കുവാരുന്നു ഇപ്പതയ്ക്കതില്ല ആഹ് ആഹ് പൊറ്ത്ത് നിക്കുവായിരുന്നു അ അതെന്നെ അവസ്ഥ ബാക്ക് പെയിൻ
ആഹ് അതാണൊ അതാണ് നമ്മള് മെനക്കെട്ട ന്ന അവര് തച്ച് വാച്ചോണ്ട് പോകും ഇപ്പോ എനിക്ക് ചുമ്മ അല്ലെ പൈസ തരണംന്ന് ബാക്കിയുള്ള അനുഭവിക്ക്ണ നമ്മളാണ് അനുഭവിക്ക്ണത്
അതെ
ആഹ് അന്നറിയൂല നമ്മള് അന്ന ഇതില് നമ്മള് ഇട്ത്താടി ചെന്ന് തയ്ക്കെം ബാക്കിയാക ചെയ്തങ്ങ് പോകും പിന്നെയള്ളതാണ് നമ്മൾ കെടന്ന് പാടുപെടുന്നത്
ആഹ് ഒരുപാട് നേരം നിക്കാൻ പറ്റത്തില്ല
പറ്റൂല ഉം അതുകൊണ്ട് ഞാ ആര് ആഹ് എല്ലാരും ചോദിക്കും വിഷയം കണ്ടോണ്ട് ചോദിക്കും തുണി കൈക് ക്കെയോ കൊണ്ട് വരട്ട ഞാൻ പറഞ്ഞ് ഇല്ല ഞാൻ തയ്ക്കേന്നുല്ല
ങ്ങളെ ഫ്രണ്ട്
അപ്പം പറ ഉം ആഹ് ഇത് വണ്ണം കുറച്ച് കൊടുത്താ മതി ഷേപ്പടിച്ച് കൊടുത്താ ഞാൻ അമ്മാ ഞാൻ ഒരു ഷേപ്പും അടിക്ക്ണില്ലേ എനിക്കയ്ന് നേരല്ലന്ന്റയും എന്നാറിയാ നമ്മള് ഒരാൾക്ക് അങ്ങനെ കൊടുക്കുമ്പോഴേ പിന്നേ പിന്നേ ആൾക്കാര് കൊണ്ടുവരും തയ്ച്ച് കൊടുത്തില്ലെങ്കിൽ പറയും ആഹ് അവർക്ക് നീ കൊടുത്ത് എനി ഞാൻ കൊണ്ടുവന്നപ്പോ കൊണ്ട് വന്നപ്പം തന്നില്ലാന്ന് പറയും നമുക്കാ വഴി പോണ്ട അതല്ലേ നല്ലത് ശരിയല്ലേളെ പറഞ്ഞത്
അങ്ങനന്നെ അത് തന്നെ അത് തന്നെ ശെരി തയ്ച്ചില്ലേ തയ്ച്ചില്ല നല്ലേയുള്ളെ പരാതിയില്ലല്ലേ
ശിവംഗാരണ്ട
കെക്കണ്ടാ ആഹ് ന്ന് ഉം പക്ഷെ ഇപ്പൊ ഭയങ്കര മൂകമ്പ തയ്യൽ ക്കൂല്യൊക്കെ കൂടുതലാന്ന്
ഒരു തയക്കൂല ലൈനിങ് വെച്ച് ബ്ലൗസയിക്കന്ന് മുന്നൂറ്റമ്പത് രുൂപ ഇവിട
നൂറ്റമ്പതായോ
ഓഹ്
ഞാൻ നക്കത്തയ്ക്ക്മ്പോ ഡൈനിംഗ് ബ്ലൗസിന് നൂറ്റമ്പതായിരുന്നു
ആഹ് ആദ്യക്കങ്ങനെ ഇപ്പൊ മൂന്നൂറ്റി അമ്പത് രൂപ
മുന്നൂറ്റമ്പത് ആഹ് ആഹ് അപ്പൊ ചു ചുരിദാർനോ
പ്പ അതിന് മുന്നൂറ് രൂപ ചെയ്ത്
ഉം ഉം
പിന്ന ആന
എല്ലാം ഇരട്ടി വിലയായി
അതാവുമ്പോ പിന്നെ അഹ് രണ്ടിൻ്റം പൈസ മാത്രം കൊടുത്താ എടുത്താൽ മതിയല്ലോ
അത് മതി അത് മതി ആഹ് റെഡിമെയഡ് എടുത്താ എടുക്കുന്നാര്ക്കും ലാഭം
ആഹ് അങ്ങനെന്നെ എടുക്കുന്നത് ആഹ് അങ്ങനെ തന്നെ എട്ക്കുന്നത് തുണി എടുത്ത് തയ്ക്കൂല്ല എനിക്കൊരാൾ ജോലി സ്ഥലത്ത്ന്ന് കൊച്ചിനെ നോക്കാനാ പോയത് ഏഹ് ക്യാമ്പിനകത്ത്
ആഹ് ഹലോ കേക്കുന്നുണ്ട് കേക്കുന്നില്ലേ ഹലോ ഹലോ കേക്കാ
ആഹ് ക്യാമ്പിനകത്തെ ഹലോ
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ആഹ് ആഹ് എനിക്കെയ് ആഹ് കേക്കാം കേക്കാം ക്യാമ്പിനകത്ത് ഞാൻ ഒരു കൊച്ചിനെ നോക്കാൻ പോയരുന്നേ അവരെനിക്കൊരു തുണി എടുത്ത് തന്നു റെഡിമെയഡല്ലർന്നു തുണിയാണ് എടുത്ത് തന്ന് അത് തന്നെ ഒത്തിരി പൈസയായി അതുകൊണ്ട് ഇപ്പൊ ഞാൻ അത് തുണികളൊന്നും എടുക്കൂല്ല റെഡിമെയ്ഡ് എടുത്ത് ഒന്ന് ഷേ്പ്പ് അടിച്ചാതിയല്ലോ
അഹ് മതി മതി
പിന്നാ ചേ ഹസ്ബെന്റോക്കെ വന്നോ
ആഹ് എല്ലാരുണ്ട് എല്ലാരുണ്ട്
വന്നാ ആഹ് ആഹ് കൊച്ചാളന്ത്‌ പഠിപ്പിക്കാത്തൊണ്ട് ബഹളംവെയ്ക്കാണോ
ആഹ് പറന്നു ചെല്ലി ചെല്ലി വന്നെന്ന് മ് റബ്ബറ റബ്ബറായോണ്ടേയ് ലൈറ്റ് ഇടുന്നോടനെ മ്
ആഹ് ആഹ് ആഹ് ആഹ് അതുവരും ആഹ് ഇവിടെയിങ്ങനെന്നെ ഇവിടെ ഈയലെന്നാണ് പറയുന്ന
ആഹ് ആഹ് ഈയല് മ്ഹ് ഹ്
ഈയ്യൽ അങ്ങനെ ഇപ്പം ലൈറ്റ്ടുമ്പം ഇപ്പം കൂട്ടത്തോടെ വരും വന്ന് ക ഇവിടെയും വന്നു കാണും അവിടെവന്നെങ്കി ഇനി ഇങ്ങട്ടും കാണും വെട്ടം കണ്ടാ ഉടനെവരും
ആന്ന് ആന്ന്
പിന്നാ ഹ് മ് പിന്നം
ഏ
പിന്നേ മോനെ പഠിപ്പിക്കാൻ സമയമായോ?
ആഹ് പഠിപ്പിക്കണം
പിന്നെ പിന്നെ ശരി പിന്നെ വയ്ക്കട്ടെന്ന
ഇല്ലാത്ത ടൈമായില്ലാ
ആയില്ലി അല്ല അവൻ ബഹളം വെക്കുണോണ്ട് ഞാൻ പറഞ്ഞത്
ഇല്ലില്ലില്ല ആഹ്
പിന്നേ രാവിലെ കാപ്പിയെന്തോന്നു
രാവിലേ നാളെയോ
ആഹ്
ആഹ് നാളെ ഇന്ന് ഇന്ന് പിന്നെ ദോശയും സാമ്പാറും ആയിരുന്ന്
ആഹ് ഇഡ്ഢലീം സാമ്പാറുംല്ലേ കൊമ്പിനേഷൻ
ഇഡ്ഡലി സാമ്പാറും പക്ഷേ അവനു ഇഡ്ഡലി വല്ല്യ കൌതുകമില്ല അവൻ ദോശക്കാരനാ ദോശക്കുട്ടനാ
ആഹ് ദോശപ്രിയല്ലേ കപ സ്കൂളിലുമതാണോ കൊണ്ടൊന്നേ.
സ്ക്കൂളില് ആഹ് ദോശകൊടുത്തുവിട്ടാല് അത് തിന്നോളും ആഹ് പക്ഷെ ഇഡ്ഡലിയോട് വലിയ താല്പര്യമില്ല ഇഡ്ഡലിയും സാമ്പാറുംകൂടെ കൊടുത്തുകയിഞ്ഞാ ഇരുന്ന് ഓ ക്കാനിക്കും
ഓഹ് അത്ശരി ഏഹ് ഇഷ്ടല്ലാത്ത ആഹാരം കൊണ്ട് ആഹ്
ദോശക്കാത്ത് പിന്ന നെയ്യൊക്കെ ഒഴിച്ചുകൊടുക്കുന്നോണ്ട്
അതാങ്ങു ഇഷ്ടായി ആഹ് മുട്ടയൊക്കെ കഴിക്കോ മോൻ
ഏതാ ആഹ് മുട്ട മുട്ടകയിച്ചോളും പിന്നേ മുട്ട മുട്ട പുഴുങ്ങി ആഹ് മുട്ടപുഴുങ്ങി മറ്റേ കുരുമുളകും ഉപ്പും കൂടി ഇട്ടുകൊടുത്താ ഇഷ്ടവാ ആഹ് അതുകഴിച്ചോളും
എരി ഇഷ്ട്ടാണ?
എരി കഴിക്കത്തില്ല കുരുമുളകും കുരുമുളകിന്റെ ആ ഒരു നല്ല എരി ഇല്ലല്ലോ നമ്മളാ ഉപ്പിന്റെകൂടെ അയ്‌ന്റെ മേലൊന്നു വിതറി അഹ് കൊടുത്തിട്ടല്ലേ ഉള്ളു ഉം അതുകയിച്ചോളും
പിന്നാ ബാക്കി എല്ലാരും രാത്രി ചോറെന്നാ കഴിക്കന്നെ
ആഹ് എല്ലാരുതെന്നെ അവിടെ ഷുഗർ ഷുഗർ ഇവിടെ ചെറുതായിട്ടുണ്ട്
ഒണ്ട് ആഹ് ആഹ് ആഹ് ഇല്ല ഇതൊക്കെ നട്ടിട്ടുണ്ടോ ഫ്രൂട്ട്സൊക്കെന്തെങ്കിലും
ഫ്രൂട്സ് പിന്നെ പേരക്കയുടെ ഒരു ഇതുണ്ട് പേരത്തൈ
അഹ് തൈ വെച്ചതെ ഉള്ളോ അതാ വെ മറ്റേ ചെറിയ മരം ആണോ പെട്ടെന്ന് കായ്ക്കുന്നതാണോ
ചെറുതാ പെട്ടെന്ന് വിളിക്കും അപ്പൊ ശരിയെ പിന്നെ വിളിക്കാം
ഓ ശെരി ശെരി